ഹലോ
ആഹ് എന്താണ്ട് വിശേഷം - ആ പ്രത്യേകിച്ച് വിശേഷം ഒന്നുല്ല. ഫുഡ്‌ ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു
മ്മ്
മ്മ് വേറെന്തുവാ അവിടെന്തുണ്ട് വിശേഷം?
ഓ എന്ത് വിശേഷം. ഇങ്ങനെ പോകുന്നു. ചൂടാണ്. ഉം
ഫുഡ്‌ കഴിച്ചോ
കയ്ച്ചു
ഊമ് ആഹ്‌ ഇവടെ ചെറുതായി ട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊക്കെ നല്ല മഴയായിരുന്നു. ചൂടിന് ഒരാശ്വാസം ഉണ്ട്.
ആഹ്
ഇന്ന് മഴയായിരുന്നു. ഉച്ചകഴിഞ്ഞപ്പഴാ ഒന്ന് ചെറുതായി ട്ടൊന്ന് മാറിയത് മഴ. ഉം അവിടെ മഴയില്ല?
ഏ ഇവിടെ മഴയില്ല. ഇവിടെ ചൂടാ ചൂട് ചൂട് ഉം ഭയങ്കര ചൂടാ ഇന്ന്. ഇപ്പൊ ഭയങ്കര ചൂടായിരുന്നു.
ഓ അതുശെരി. ഉം. ഇവിടെ ഇന്ന് ഉം ഈ ഇവിടെ ഏ ഇ ഇവിടെ ഇന്നലെ ഇന്നലെ തൊട്ട് ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെയൊക്കെ നൽ ല്ല മഴയാര്ന്ന്. രാത്രിയൊക്കെ നല്ല മഴേ ചൂടിന് ചെ ചെറിയൊരാശ്വാസം ഉണ്ടെന്ന് പറയാം. ഉം
ഇവിടെയാണെങ്കി ഭയങ്കര ചൂടാ മഴയും ഇല്ല ചൂട് ക ചൂട് കാരണം എന്താ പറയാ മന ഭയങ്കര അസുഖങ്ങളാ മനുഷ്യർക്ക് വരുന്നത്. സർക്കാര് ഇപ്പോ പറഞ്ഞിട്ടില്ലേ എന്താ? ഏഹ് പത്ത് പയിനൊന്ന് മണി ടു മൂന്ന് മണിവരെ പൊറത്തറങ്ങര് ത് ജോലി ചെയ്യാൻ പാടില്ല പുറത്ത് ജോലി ഇന്നുവരെ അങ്ങനെ താക്കാൻ പാടില്ലാന്നൊക്കെ പറയുന്നുണ്ടല്ലോ
മ്മ്
നന്നായി വെള്ളം കുടിക്കണം പിന്നെന്താ വേ കൂടുതല് വെള്ളം ഹ് ചെല്ലുന്ന ഫ്രൂട്ട്സ് കഴിക്കണം പഴ പച്ചക്കറികള് കഴിക്കണം ന്നൊക്കെ പറയുന്നില്ലേ
ഉം അത് പോലെ സ്കൂളില് ഉം സ്കൂളിനൊക്കെ അവധിയാണ് സ്കൂളിനവധിയാ ന്ന് വെച്ചാ പത്താം ക്ലാസ്സ്കാർക്ക് സ്കൂൾ മെയ് ആദ്യം ക്ലാസ് തൊടങ്ങുന്നതാണ് പ്രധാമ ഇപ്പം ക്ലാസ്സ്‌ ഒന്നുഇല്ല അവർക്ക് പിന്നെ ട്യൂഷൻ സെന്ററിന് കഴ്‌ തു കൊടുത്തക്കങ്ങ നോ ന്ന സമയപരിധി കൊടുത്തിട്ടുണ്ട് ങ്ങനെയൊക്കെയ
ആ കഴിഞ്ഞ ആഴ്ചയൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടായിരുന്നല്ലോ വെക്കേഷൻ ക്ലാസ്സുകളൊന്നും പാടില്ല ചൂടായതുകൊണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അംഗനവാടി കുട്ടികൾക്കൊക്കെ അവർക്കൊന്നും ക്ലാസ്ല് ഇല്ല അവർക്ക് ഒരാഴ്ചയൊന്നും വീട്ടിലിരുന്നാൽ മതി അവർ സ്കൂൾ അംഗനവാടി കൊണ്ട് വിടരുത് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടില് എത്തിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ.
ഉം
ഉം
ചൂടുന്നു പറയുന്നവര് വല്ലാത്തൊരു തന്നെയാ
ശരീരത്ത് ജലാംശം ഇല്ല പെ പെട്ടെന്ന് രാവിലെ എറിക്കുന്ന വെയിലിനൊക്കെ എന്നാ ചൂടാണോ ശരീരത്തിന്നൊക്കെ ഓ എന്താ പൊള്ളും രാവിലെ ഇറച്ചു വരുന്ന സൂര്യന് പണ്ടൊക്കെന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഒന്നുംല്ല ഒരു സുഖമായിരുന്നു
ഇത്രം ചൂടല്ലായിരുന്നു പക്ഷെ ഇപ്പം ഭയങ്കര ചൂടാണ് തീർച്ചയായും ഈ ഓസോൺ പാളി അതും ചെയ്താ അത് കൂടുതലായി വരുന്ന ന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും അത്രയും ശക്തമായ ചൂട് എന്നാലും പണ്ടെങ്ങോ മുമ്പ് മുമ്പോന്നു ഇല്ലാത്തെക്കാളും പയങ്കര ചൂടായിരുന്നു ഈ പ്രാവശ്യം.
ഉം
റൈഞ്ചില്ലടാ ഭയങ്കര ചൂടാണ് എന്തോരം വെള്ളം കുടിച്ചാലും മതിയാവത്തില്ല.
ഉം.
അത്രക്ക് ചൂടായിരുന്നു. ഇപ്പോഴുണ്ട് ചൂടുണ്ട് നമുക്ക് മഴയാണെങ്കി ആ ഉള്ളില് നല്ല ചൂട
ഉം
അത് കാരണം ഇനി മഴ കഴിഞ്ഞിട്ടുള്ള വെ അത് ഭയങ്കരമായ ചൂടുവാ.
ഉം പിന്നെ വേനൽക്കാലയത് കൊണ്ട് കൊറേ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. ഈ കെട്ടിക്കിടക്കുന്നെ തോടുകളിലും കുളങ്ങളിലൊക്കെ പിള്ളേര് കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ട് അ മതിഷ്കജ്വരം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണല്ലോ നമ്മ നമ്മുടെ ഇവിടെ ഒരു ഏരിയയിലുള്ള ഒരു കുട്ടിക്ക് അതെങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഏഹ് സംശയാണ് അവരെ എന്താ ഒഴുക്കില്ലാത്ത ഹ വെള്ളത്തി പോയിട്ട് കുളിച്ച് ട്ടോ അങ്ങനെന്തോ പറയുന്നുണ്ടായിരുന്നു അപ്പം ജാഗ്രത വേണം വെക്ക ക്കേഷനാണ് മക്കള് പല വഴിക്കെറങ്ങുന്നതാണ് എല്ലാരും മക്കളെ എന്താ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ടേര്ന്നു പിന്നെ ജോലി സ്ഥലങ്ങളിലൊക്കെ വെയിലത്ത് പണിയെടുക്കുന്നവർക്കൊക്കെ തൊഴിലുറപ്പുകാർക്കൊക്കെ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരേന്നൊക്കെ ആക്കിയല്ലോ
ഉം അതെ അതെ അതെ
പെര്ത്ത ചൂടല്ലേ പിന്നെ ഉം സൂര്യാഘാതൊക്കെ എവിടക്കോ സൂര്യാഘാതൊക്കെ കേട്ട്
ഉണ്ട്ണ്ട്ണ്ട് സുര്യാഖാത മേറ്റ മാരി ചെയ്തിട്ടുണ്ട്
ഉം ഉം
ങ്ങള് പിന്നെ പുറത്തിറങ്ങാറില്ല ചൂട് കൊണ്ട്
ഉം അ ഉ പകലൊക്കെ എന്തൊരവസ്ഥയാണോ ഉം
അതെ കറണ്ട് കരണ്ടുവില്ല ഫാനും കൂടെ ഇല്ലെങ്കി പറ പൊരിഞ്ഞ ചൂടാ
ഉം അതെ ഓ ഒര് രക്ഷയും ഇല്ലാ
അവിടേക്കെ ചിലപ്പോ പെട്ടെന്ന് മഴ ഇവിടെയൊക്കെ എന്തായാലും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്
ആ പക്ഷെ ഇത്രയും ദിവസായിട്ട് അങ്ങനെ ഒരു അത് വന്നിട്ടില്ല യിന്നുഒക്കെ അയ്യോ ഇന്നലേം ഇന്നൊക്കെ മനുഷ്യൻ വെള്ളം കുടിച്ച് കുടിച്ച് കുടിച്ച് കുടിച്ച് മനുഷ്യന്റെ ഉപ്പാട് വരും അമ്മാതിരി ചൂടാ ഒരു രക്ഷയില്ലാത്ത ചൂടാ എനക്ക് എവിടെ നിന്നാലും ഇങ്ങനെ പുകച്ചിലെടുക്കുന്ന പോലത്തെ ചൂടാ അതെ ഉം പിള്ളേരെയൊക്കെ എങ്ങനെ പുറത്തിറക്കും എന്നാണ് ആലോചിക്കുന്നത് ഉം ഉം എന്തൊരു എന്തൊരുവസ്ഥയാണ്
ഉം
ഓരോ അസുഖങ്ങളും വേനൽ ഇ ഇടക്ക് പെട്ടെന്ന് ഒരു പൂതുമഴ കിട്ടിയാല് അതിനനുസരിച്ച് അസുഖങ്ങളും വരും
ആ അ അതിനനുസരിച്ച്
കൊളങ്ങളും കൊളങ്ങളും തോട്കളും, പാടവും.
നദികളെല്ലാം വറ്റി വരണ്ട് ഇം ഉം അത് സത്യാണ് നനയ്ക്കാനും കുളിക്കാനും ഒന്നും വെള്ളവില്ല കന്നുകാലികളെ പോലും കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാ കൊളോന്നും ഇല്ലല്ലോ പണ്ടത്തെ പോലെയല്ലല്ലോ കുളങ്ങളോ തോടുകളോ ഉം
ഈ കിളികള്ടെ കാര്യം പിന്നെ പറയേവേണ്ട.
ഉം
അതോണ്ട് ഞങ്ങള് ഒരു ഞങ്ങളൊരു പാത്രത്തിലിരുന്ന് ബ വെള്ളം അങ്ങനെ വെച്ചേക്കു അവിട. എടയ്ക്ക് വന്നതാ കുടിക്കണ കാണാം
ഉം
ഇം കെളകളും ഒക്ക വറ്റീട്ട് കുടിക്ക്ന്നെ മഴയൊന്നും ഇല്ല ഇല്ലെ
ഉം
ത്തം തന്നെയാ ഉം കഴിഞ്ഞ കൊല്ലോന്നും പക്ഷെ ഇത്രേം ചൂ ചൂട് തോന്നിട്ടില്ലാന്ന് തോന്നുന്നു
അതേയതെ കഴിഞ്ഞ കൊല്ലോന്നും ഇത്രോ ചൂട് അയ് ഈ വർഷവാണ് വല്തായിട്ട് ചൂട് കൂടിയെ
ഉം മ് രക്ഷയില്ലാത്ത ചൂട് കൂടി ഉഫ് ഒന്നും പറയണ്ട എൻ്റെമ്മേ എവിടെക്കെയാ എന്തക്കെയാ നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നെ ആ ഈ ചൂടിന്റെ തന്നെ ആയിരിക്കൂല്ലെ തൃശ് ഇവരൊക്കെ മറ്റയാ ഈ അപകൊടോക്ക നടന്നതില്ലേ
ഉം എന്താണന്ന് ന്‌മ്മ പറയുന്നുണ്ട്. പിന്നെ വേറെയുംമ്പൊക്കെ പറയട്ടുണ്ട് ക്കെ ഇതാണന്ന് അറിയത്തില്ല. അപ്പ അതായി ഫ്രീയാ
ഉം അതെ. അല്ലെങ്കിൽ പിന്നെ പെട്ടന്നങ്ങനെ വരാ സാധ്യതയില്ലല്ലോ. അതത്രീം വെയില് എന്താല്ലേ സൂര്യൻ ഇങ്ങനെ ഡയറക്റ്റ് ഏഹ് ഇങ്ങനെ അടിയ്ക്കുവല്ലേ
അതെയതെ
മറയൂല്ല. ഓസോൻപാളി പകുതി തീർന്നോ ആവോ.
ഊമ്മ്
ഇ സൂര്യൻ ഭൂമിയോട് അടുത്തോണ്ടരിക്കുന്നതാ അതുകൊണ്ടായിരിക്കുവാണേ സംഭവിക്കുന്നതെ-
ആയിരിക്കും അതാണ്ടായിരിക്കും ചൂട് ഇത്രേം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്
ഊം സൂ മറ്റേ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ വാർത്തേ പറയുന്ന കേക്കാല്ലോ സൂര്യൻ കത്തിക്കൊണ്ടിരിക്കയാണ് സൂര്യന്റെ അടുത്തേക്ക് എന്താ ങ്ഹാ മറ്റുള്ള ഗ്രഹക്കാർക്ക് അടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ
ഈ ഊം എന്തന്നെയ ചൂട് കൂടി കഴിയുമ്പത്തേക്ക് ദേഹത്തൊക്കെ കുരുവ് വരാൻ പടും ചൂട് കുരു ചൊറച്ചിനും കുരുവും
സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊ- ഒക്കെ ഇനി ഈ ചൂടാവൂമ്പോഴ ത്തെയും കൂടി വരും കു കുട്ടികൾക്ക് ഭയങ്കര അസ്- വതെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോകുന്ന വഴിക്കൊക്കെ പിള്ളേരൊക്കെ പെട് പെട്ടെന്നൊക്കെ ഇങ്ങനെ- എന്താ പറയാ ചൂട് താങ്ങാൻ പ ന്നത്തോണ്ട് ബോധം കെട്ട് വീഴ് അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥകളൊക്കെ വരില്ലേ ഉഹ്‌ മക്കളെയൊന്നും നമുക്കൊന്നും ഒരു കൊട പോ കൊട പിടിച്ചാ പോലും ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ആശ്വാസം ഇല്ല
ഉ ത്ര അതെ ത്രക്കും ചൂടാ
ഉം എന്തേലും അങ്ങനല്ല എല്ലാരും നന്നായി ശ് ശ്രദ്ധിക്ക്യ ആ രീതി വെള്ളോക്കെ കുടിക്കണം എ എപ്പ പ്പഴും മക്കക്കൊക്കെണെങ്കി ഒരു പത്ത് മിൻറ്റ് പയിനഞ്ച് ൻറ്റ് എടവിട്ടെ പ്രായമുള്ള മക്കളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു പത്ത് മിനി റ്റ് പയിനഞ്ചു മിനിറ്റെടവിട്ടെ
വെള്ളം കൊടുക്കണം
പേർ ത്ത് പോവുന്നോന്നും കാണുന്നതേ ഇല്ല പണ്ട് വയറു പോവായിരുന്ന് ഇപ്പൊ ആവി യായിട്ട് പോവാൻ തോന്ന്ന്ന്
ഉം ഹ് അതെ
ഞാനാണെങ്കി അടുക്കള തന്നേ അതെ ഞാനാണെങ്കി അടുക്കള ഏങ്ങാ ണം ജോലി ചെയ്ത് കൊണ്ട് നിക്കുന്ന സമയത്തങ്ങു വേയർത്തിങ്ങനെ ഒഴുകും ഒടനെ ഓടി വന്ന് പാന്റെ കീഴെ വന്ന് നിക്ക് നിക്കാൻ പറ്റത്തില്ല-
വെള്ളൊക്കെ വെള്ളം കുടിച്ച് നല്ല